ഹലോ ആഹ് എന്തൊക്കെ വിശേഷം
സുഖം തന്നെ ആഹ് ഞാനിപ്പൊ നാട്ട്ല് ആഹ വീട്ടിലാള്ളത് അതുകൊണ്ട് പിന്നെ വീട്ട്കാരെല്ലായിട്ട് സംസാരത്തില് ഇങ്ങനെ അതിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായി
ബിസി ആയി പോയി ലേ ഉം പിന്നെ ഉമ്മെ ഉപ്പക്കെ ഇല്ലേ വീട്ടില്
പിന്നെ ആഹ ഇണ്ട് ഉപ്പ ഇപ്പല്ല ഉപ്പ നാട്ടിലാളേള കുറ്റ്യാടിയാണ് വർക്ക് ചെയ്യുന്നാണല്ലോ ഇപ്പൊ വന്നിട്ടില്ല ഇനിയിപ്പോ വ്യാഴാഴ്ച ആയിരിക്കും ക്കും വെരാ ആഹ് വ്യാഴാഴ്ച
ആഹ അയ്ശരി
ഉം പിന്നെ ഉമ്മ പിന്നെ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇങ്ങനെ കിടന്നിട്ടുണ്ട് നല്ലൊർ
ഏഹ് അമ്മ മാത്രേ ഇണ്ടാവോ വീട്ടിലപ്പോ
ആഹ് അനിയത്ത്യാള് പിന്നെ ക്ലാസ് ഉള്ളതൊണ്ട് പോകും ഇക്കാക്കിം പിന്നെ കോളേജിലാണല്ലോ എപ്പെങ്കിലും ഒക്കെ വരൊള്ളൂ
ആഹ് അത് ശരി ഉം നിന്റെ പൂച്ചക്കുട്ടി എന്താക്കുന്ന്
പൂച്ചക്കുട്ടി ഇ വിടെത്തന്നെ ഉണ്ട അതിനെ കളിപ്പിക്കുന്നതായിരുന്നു കൊറച്ചു നേരം അതിനു മുന്നേ
അല്ലെ
അത്ള്ള കൊണ്ട് എങ്ങനെ സമയം പോവുന്നു ഓ പിന്നെ അത്ള്ളത് കൊണ്ട് സമയം പോവുന്നത് അങ്ങ് ഹോസ്,, ലെത്തിട്ടുണ്ടെങ്കില് അതില്ലാണ്ടാവൂല എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് പിന്നെ വീഡിയോ കോളൊക്കെ വീട്ടിലേക്കെ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ കാണിച്ച തരും ഉമ്മ ഇവിടെ കൂടുതല,, ഞാനാണ് അതിനെ നോക്കുക അനിയത്തിക്കും അനിയത്തിക്കും ഭയങ്കര കാര്യ അനിയത്തിക്ക് പിന്നെ ഇവിടെ വളർത്തുന്നതല്ലാണ്ട് നമ്മളെ തെരുവ് പൂച്ചകൾ ഉണ്ടാവല്ലോ നാടൻ പൂച്ചക്കള അതിനെ തന്നെ ഭയങ്കര കാര്യാണ് അതൊക്കെ പിന്നെ പെട്ടെന്ന് ചത്ത് പോവല്ലോ പ്രസവിക്ക ക്കെ കൊറെ പ്രസവിക്കും നാലഞ്ചു കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷെങ്കിൽ രണ്ട്ദിവസം കഴിഞ്ഞപട്ടി കൊണ്ടോയിട്ടുണ്ടാവും അപ്പത്തേക്ക് കരഞ്ഞ് ഭയങ്കര ബഹളായിരിക്കും ഇവ് ടെ
ഉ ഉ ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടല്ല പക്ഷെ മക്കളൊക്കെണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാ ഒക്കെയങ് പെറക്ക അങ്ങനെയൊക്കെ ചെയ്യല്ലോ ഉം
ആഹ് മാങ്ങ അതൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം നല്ല രോഗങ്ങൾ കാര്യങ്ങൾ വരും പിന്നെ,, വളർത്തുന്ന പൂച്ചകളൊക്കെ ആണെങ്കിൽ അതിന്റെ ഫുഡ് കാര്യങ്ങളും ആഹ് അതിന്റെ നകം വെട്ടുന്നത് അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്നാ നമുക്ക്ന്നെ പണിയാവും ലാസ്റ്റ് പിന്നെ അതിനെ കൊണ്ടടക്കൻ നല്ല ചലവാണ് പിന്നെ നമക്ക് സമയം പോവാനും പേർഷ്യൻ കാറ്റാണ് ഉുള്ളത്
ഷ്യൻ കേറ്റന്നാ ആഹ്
നല്ല ആഹ് നല്ല വെലയാ
നല്ല നല്ല രസല്ലേ കാണാനും നല്ല രസാണല്ലോ നല്ല ഭംഗിയ കാണാൻ കാണുമ്പോ എങ്ങനെ വിചാ അയ്യോ നല്ല ക്യൂട്ടാണല്ലോ പക്ഷെ വളർത്താന്നുള്ളൊരു കാര്യം മാത്രമാണ് നടക്കാത്തത്
അതെ നല്ല ബുദ്ധിമുട്ടാണ് കൊണ്ട് ടക്കാൻ പക്ഷെ ൽ നമ്മ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പെറ്റ്സ് ഉം പെറ്റ്സ് കാര്യങ്ങൾ ഉണ്ടാവുമ്പൊക്കെ നമുക്ക് മനസ്സിന് നല്ലൊരു സുഖമായിരിക്കും ഒന്നാമത് നമുക്ക് എന്തെങ്കിലും സ്ട്രെസും ടെൻഷനും അങ്ങനത്തെ മെന്റലി നമുക്ക് എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്കത് കുറച്ച്കൂടി കൂടായിട്ടുള്ളൂ നമുക്ക് ഫോണിൽ കളിക്കു,, സമയം പോകുന്നതൊണ്ട് മനസ്സിലാവില്ലെങ്കിലും പക്ഷെ നമ്മള് മെന്റലി നമ്മളെ നല്ല ബാധിക്കോലോ ആ കാര്യങ്ങള് പക്ഷെ നമ്മളി പെറ്റ്സ്,, ആയിട്ട സമയം ചിലവക്കുന്നത് പിന്നെ നമുക്കായിട്ടുള്ള എന്തെങ്കിലും സ്കില്ലുകള് ഹാബിറ്റ്സുകൾ എല്ലാം കൊണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിത്രം നിരക്കുക പാട്ടപാടുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് നല്ലൊരു എഹ് ഇത് കുറഞ്ഞു കിട്ടു എന്താ ഒരു തലേൽന്ന് ഭാരം എടുത്ത് ത്ത് വെക്കുന്ന പോലെ നമുക്കരു സുഖമാണ് അപ്പോ അതുകൊണ്ടാ ണ് പിന്നെ പിന്നെ പെറ്റ്സിനെ ഞാൻ വല്ലാണ്ടാങ്ങ് അടുപ്പിക്കുന്നതും അല്ലാ എനിക്ക് ഭയങ്കര പേടിയാരുന്നു പണ്ട് പൂച്ചേനെ ഉം
നിക്കെപ്പോഴും പേടിയാ
ആഹ് പട്ടിയ് പട്ടി, യാരുന്നു പട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളോട് പക്ഷേ പൂച്ചക്ക് അധികംന്നും ഇത്ണ്ടാവില്ല ആഹ് പൂജക്കിപ്പോ എന്തെന്നാ ് നമ്മളെ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇതാക്കൂല കുറേ കാലൊക്കെ കഴിഞ്ഞാൽ അതിന് തിരിച്ചറിയൻ പറ്റും അങ്ങൻത്തെ പ്രശ്നം ണ്ടാവും പക്ഷെ പട്ടികളാണെങ്കില് പെട്ടെന്ന് നമ്മള് തിരിച്ചറിയയും ചിയ്യും, നമ്മള് ഭയങ്കര മനുഷ്യന്മാരിൽ നിന്ന് ഭയങ്കര സ് സ്നേഹ ള്ളൊരു ണ്ടാവില്ലേ അത്
ഉം, ഭയങ്കര സ്നേഹാ, വൈക എവടെ കൊണ്ടിട്ടാലും തിരിച്ച് വരും.
ആഹ് പിന്നെ മുസ്ലിങ്ങൾ ആയോണ്ട് നമ്മക്ക് പട്ടികളെ പറ്റൂലല്ലോ. ഹറാമായൊണ്ടെ വീട്ടിൽ പറ്റില്ല.
ആഹ്, ങ്ങക്ക് നോക്ക പറ്റൂലല്ലേ വളർത്താം പറ്റൂലല്ലേ.
ആഹ്, സംഭവം അതിന്റെ മൂക്ക് മൂക്കിന്റെ അടുത്ത് ഒരു നനവുണ്ടാവില്ലേ.
ആഹ്.
അത് ആഹ്, അത് തൊടുന്നതാണ് നമ്മക്ക് നജസാവുള്ളു നിസ്കാര സമയത്തൊക്കെ.
അപ്പൊ പക്ഷെങ്കില് നമ്മളെന്തായാലും നമ്മളെ വീട്ടില് വളർത്തുന്ന സമയത്ത് അയ് നമ്മുടെ മേത്ത് കേരുമ്പോഴും തൊടുമ്പോഴോ അതന്തായലും നമ്മടെ മേത്താവും, അപ്പൊ പിന്നെ വളർത്താൻ പറ്റൂ അതുകൊണ്ട് വീട്ടിൽ കൊണ്ടര്ല്ലാ ഉപ്പയാണെങ്കില് ഉസ്താദ് ആണ് തീരെ സമ്മതിക്കൂല.
അതിപ്പോ ന്താ സംഭവം മൂക്കിന്റെ മോൾലുള്ളത്ന്ന് പറയുമ്പന്താ?
ഓഹ്
മേലൊന്നും ആവര്തെന്നാണല്ലേ ആഹ് കേക്കുന്നുണ്ട്.
ആഹ് ആ അത് സംഭവം നമ്മക്ക് നിസ്കരിക്കുന്ന സമയത്തും ഖുറആൻ ഓതുന്ന സമയത്തൊക്കെ നമ്മള് വുലൂഹ് ഒക്കെ ചെയ്ത്ട്ടല്ലേ നിസ്കാരാ ഖുർആൻ ഒക്കെ ഓത്ആ അ നമ്മളെ മേത്ത് നെജസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല നെജസ്ന്ന് പറയുന്നതയില് പ്പെട്ട ഒരു സംഭവാണിത് ഈ പട്ടീന്റെ മൂക്കത്ത് ഉണ്ടാവുന്ന ഒരു എന്തോ വെള്ളം പോലത്തെ ഒരു നനവ് പോലത്തെ സംഭവം ആ അത് നമ്മള് നമ്മടെ മേത്ത എന്താല്ല ആയിക്കുണ്ടെങ്കില് പിന്നെ നമ്മള് ഏഴ് പ്രാവിശ്യം കഴുകണം ന്നാണ്. അപ്പോ ഒരു പ്രാവിശ്യം മണ്ണിട്ട് കഴുകണം, ബാക്കി ഏഴ് പ്രാവിശ്യം സാധാ വെള്ളത്തിൽ കഴുകിയാലേ രേ നജസ്സ് പോവുള്ളൂ ന്നാണ് പട്ടീന്ന്, അപ്പൊ അങ്ങൻത്തെ ഒര അവസ് അത് പ്പ പിന്നെ മണ്ണിലും വെള്ള ത്തിൽ കുളിക്കാൻ തന്നെ നേരം ണ്ടാവുള്ളു, പട്ടീനെക്കെ വള വളർത്തുന്നാണെങ്കില് ഉം.
സാദ്യയുള്ളതല്ലത്
ആഹ് അതെന്നെ അപ്പൊ പിന്നെ പൂച്ചനെ വളർത്തും. പിന്നെ നമ്മള് വീഡിയോസിലൊക്കെ കാണുന്നില്ലേ ഭയങ്കര വല്യ വല്യ ആഹ്, അനിയത്തിവിടണ്ടല്ലോ ഓര് സുഗായിട്ട് നോക്കിക്കോളും.
അവർക്കും ഭയങ്കര കാര്യാണ് ല്ലാരും സ്കൂള്ന്ന് വരുമ്പത്തന്നെ അതിന്റെ മെത്തേകാ വരിക.
അയിന് കളിപ്പിക്കാന്.
ഉം, അവെ അടുത്തുണ്ടായിരുന്നു എന്റെ കസിന്റെ ഒരു വീട്ടിലുണ്ടായിരുന്നു ഈ പെർഷ്യൻ ക്യാ തിവള് ഏ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് എന്താ ചെയ്തെന്നറിയില്ല ഫുഡ് ഇട്ട് കൊടുത്ത അത് കൊറച്ചുകൂടി നീക്കി വെച്ചതോ അങ്ങനെ എന്തോ ഒന്നാണ്. ഒന്നായിട്ട് ഇവളെ മാന്തീട്ട് കയ്യ് ഫുള്ള് മാന്തി. രണ്ട് കൈയ്യും ഫുള്ള് മാന്തി മുഖൊക്കെ മാന്തി. എത്രയോ ഇരുപത്തഞ്ച് ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്.
ആഹ് ന അത് മാത്രല്ല എന്തെങ്കിലും മാ മാന്തുവോ കടിക്കോക്കെ ചെയ്തിട്ടുണ്ടെങ്കില് നല്ല രീതിക്ക് ഇൻജക്ഷനും കാര്യങ്ങളും സൂചിയൊക്കെ വെ ക്കണ്ടിവരും, അത് പിന്നെ നമ്മക്ക് എന്തെങ്കിലൊക്കെ അസ് സുഖം പൂച്ചക്ക്‌ള്ള സമയത്ത് നമ്മക്ക് മനസ്സിലായിട്ടില്ലെങ്കില് ആ സമയ തത് മാന്തൊക്കെ ചെയ്തരുന്നെങ്കില് നമ്മക്കു അത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ്ണ്ട് നമ്മക്ക് നല്ല രീതില് നമ്മള ബോഡീനെ ബാധിക്കും അതുകൊണ്ട് നല്ല രീതിക്ക് കെയർ ചെയ്യണം നല്ല പൈസ ചെലവുണ്ട് അതിനികെ അതിനെന്ത് പറ്റിയാലും നമ്മള പോല തന്നെ നോക്കുംവേണം കാണിക്കണം മൃഗാശുപത്രിയില് കൊണ്ടോണം പിന്നെ നല്ല എപ പ്പളും ഫുഡ് വാങ്ങിച്ച് അതിനെ നല്ല പൈസെണ്ട് ഫുഡിന് അതിന്റെ അപ്പോ അത് വാങ്ങിച്ചു കൊടുക്കണം നല്ല രീതില് നോക്കണം കുളിപ്പിക്കണം പക്ഷിങ്കില് ഉം ഉം പക്ഷ ങ്കില് നമുക്കിഷ്ടാണെങ്കില് സന്തോഷാണെങ്കിലൊക്കെ അതിനെ നോക്കാന് ഒരു രസാണ് നമുക്ക് വെറുപ്പാണെങ്കില് പേടിയാണെങ്കിലെല്ലാം പിന്നെ പോയി ഉം
ഉം നഖോക്ക ഇപ്പ നി കട്ട് ചെയ്ത് കൊടുക്കുവോ
ഏയ് ഇല്ല അതിനെക്ക കൊണ്ടുപോവു അതൊന്നും എനിക്കറിയില്ല
ആ അതൊക്കെ എവിടുന്ന ചെയ്യുന്ന സ്ഥലണ്ടോ അവിടെ വേറെ
ആ അത ക അതിനേട്ട് കൊണ്ട് പോണ്ട സ്ഥലണ്ട് ഇവിട അടുത്ത്ണ്ട് പെറ്റിൻന്റെ എല്ലാ കാര്യങ്ങളെക്കെ ചെയ്യിന്നത് അപ്പ അതിനെന്തക്കെ രോഗക്ക്ണ്ടെങ്കില് മൃഗാശുപത്രിയില് കൊണ്ടോണം അതൊക്ക അതി ന്റെതായിട്ടുള്ള മാറ്റങ്ങളിൽന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ അതിന് മുഖ ത്തിലൊക്കെ ഇങ്ങനെ പാടൊക്കെ വരുന്നപോലെ കണ്ണിനെടയിലൊക്കെ പാടൊക്കെ വരുന്നപോലെക്ക ആയിട്ടുണ്ടെങ്കില് മ്മള് മൃഗാശുപത്രിയിലൊക്ക കൊണ്ടോവും അല്ലാണ്ട് നെ ഖം വെട്ടിക്കാനെ ക്കെ അതിന് നല്ലൊരു കൂട്ടിലിട്ടിട്ട് ചെയ്യിപ്പിക്ക് ന്ന പോലെ നിങ്ങള് വീഡിയോസെക്ക ഇ റീൽസിലക്ക കാണാപറ്റുവായിരിക്കും വി ഒരു കൂട്ടിലിട്ടിട്ട് അതിന്റെ കൈമാത്രം പുറത്തേക്ക് എടുത്ത് ചെയ്യുന്ന പോലെ ചെയ്യണം അല്ലാണ്ട് ആ അല്ലാണ്ട് നമ്മക്ക് തീരെ ആവൂയില്ല പിന്ന നമ്മള് മുറിക്കാൻ നോക്ക ക്കുന്നാണെങ്കിലത് നമ്മളെ നല്ല രീതീല് മാന്തോം അ ഇതാക്കും ചെയ്യും നമ്മള് നല്ല കാര്യത്തിന് വേണ്ടിട്ട ചെയ്യുന്നത് ഇതിനെ ഉപദ്രവിക്ക്ന്നല്ലാന്ന് അതിന് മനസ് സിലാവൂലല്ലോ
ഉം
അതിനൊന്നാമത് അതിന്റെ രക്ഷക്കും പിന്നെ അതിന്റെ കാര്യങ്ങൾക്കും വേണ്ടിട്ടുള്ളതാണീ നഖന്ന് പറയുന്ന ത് മറ്റേ തെരുവിലെ പൂച്ച നാടൻ പൂച്ചകളൊക്കെ പട്ടികളിൽ നിന്ന് രക്ഷപ്പെടാനെ ക്ക അവര്ടെ നഖങ്ങളും പല്ലുകള്ക്കെയാണല്ലോ ഉപയോഗിക്കുന്നത് ഉം അ അപ്പൊ ഈ പൂച്ചെന്റെ ഇത് നമ്മള് മുറിച്ച് കളയുമ്പോ അവർക്കത് പേടിയാണ്
ആ അത് ശരിയാണ് അവരെ അവരോരു സ ഇതല്ലെ രക്ഷക്കുള്ളതല്ലെ മുറിച്ച് കളയിന്ന് ഉം
ത് നമുക്കൊന്നും ചെയ്യാൻപറ്റില്ല അതിനെ അതിന്റെ കൂട്ടിലൊക്കെ ഇട്ട് പുറത്തേക്ക് മാത്രം ഒരു കൈ മാത്രം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണം ഇല്ലേ പിടച്ചോണ്ടിക്കും. ഉം പേടിയാണ് കാണുന്നത്
മം
അനിയത്തി ഒന്ന് പത്തിൽ പഠിക്കുന്നുണ്ട് ഒന്ന് പിന്നെ നാലില്
രണ്ടു പേരുണ്ടില്ലേ നിങ്ങള് നാല്
ആഹ് ആഹ് നാല് പേര്
ബാക്കി ഉ
ഉം
പിന്നെ ഇപ്പം നീ എങ്ങനെയാ ഫസ്റ്റ് ഇയർ ആണോ ഇപ്പോ?
ആ ഞാൻ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ടുള്ളു തേർഡ് സെമ്മ് ഉം
ആ ആ ആയിക്കോട്ടെ ഹോസ്റ്റൽ എങ്ങണ്ട് ഹോസ്റ്റൽ ഫുഡൊക്കെ കാര്യങ്ങള് ഒക്കെ അഡ്ജസ്റ്റ് ആയോ?
ആഹ് അതെക്കിപ്പോ ആദ്യം നിൽക്കുന്ന സ്ഥലന്ന് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുവായിരുന്നു എല്ലാപ്പോഴും ആ ഞാനിപ്പം വേറെ വീട്ടി വീട്ടിലേക്ക് മാറിയതുകൊണ്ട് വീട്ടത്തെ താഴെയുള്ളവര് വീട്ടുകാര് നമുക്ക് നമ്മടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി തരും അതുകൊണ്ട് വീട്ടിൽ തന്നെ പോലത്തൊരു ഫുഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന കൊണ്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡണ് തരുന്നത് ഒരു വീട്ടില് അവര് അവർ അവർക്ക് തിന്നാൻ വേണ്ടിട്ട് തന്നെ അവരുണ്ടാക്കുന്ന ഫുഡാണല്ലോ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫുഡ് ആയിരിക്കും അല്ലാണ്ട് ലോഡ്ജിലൊക്കെ കാര്യങ്ങളിൽ ബിൽഡിങ് കാര്യങ്ങളിൽ നിൽക്കുന്നാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിട്ട് വേറെ സ്ഥലത്ത് ഉണ്ടാക്കിക്കൊണ്ടു വരുകയാ ചെയ്യുക അപ്പം എപ്പോഴും ഒരേ ടേസ്റ്റ് ആയിരിക്കും പിന്നെ എപ്പോഴും ഒരേ മീനു ആയിരിക്കും അതും അടുത്ത് മടുത്ത് പിന്നെ തിന്നാൻ പറ്റാണ്ടായി പിന്നെ ഛർദ്ദിക്കാൻ വരും തിന്നുമ്പോ അങ്ങനത്തെ അവസ്ഥയായപ്പോ മാറി ഇപ്പം വീട്ടില്
അപ്പൊ നിങ്ങള് കൊറച്ചു പേര് ഒരുമിച്ചാ അല്ലെ ഒരാള് നീ
ആഹ് ഇല്ല ഇപ്പൊ ഒരു അല്ലല്ല, ഒരാളല്ല കുറച്ചു പേരൊരുമിച്ച് ഒരു ഏഴെട്ട് ആൾക്കാര് ഒരുമിച്ച് അങ്ങനെയാ നിൽക്കുന്നത്
ഉം നാളെ
ഉം ആഹ് ആ എന്നാ ശരി ഞാനിപ്പം വിളിക്കാട്ടോ ഉമ്മ വിളിക്കുന്നുണ്ട് ഇപ്പം വിളിക്കാം
ആഹ് ശരി